ഹലോ
മം എന്തൊക്കേണ് വർത്താനം
ന്താ നല്ലേ ന്താ അവിട്ത്തെ വിശേഷൊക്കെ
സുഖായിട്ട് പോണു
ആഹ് എന്താ പണീച്ചാ എന്തുല്ല ബടെ ആഹ് ഏഹ് അത്ശരി ചായകുടി കഴിഞ്ഞോ
ആഹ് ചായകുടികയ്ഞ്ഞു.
ഏഹ് എന്താണ് കുട്ടിയാളൊക്കെവ്ടെ?
അവര് കളിക്കാൻ പോയിട്ട്ണ്ട്
ഏഹ് ശരി പരിപാടിയൊക്കെ കയ്ഞ്ഞല്ലല്ലോലെ സ്കൂള്ത്തെ
പരിപാടി കയിഞ്ഞെന്റെ ന്ത ഇന്നലെ പരിപാടി കയ്ഞ്ഞു അപ്പൊ ഇന്ന്പ്പോ സ്കൂളും കാര്യങ്ങളും കാര്യങ്ങളൊക്ക കൊർച് നീട്ടി ലഓല് ആഹ് ഓലൊക്കെ കയ് ലാസ്റ്റിക്കാക്കിക്ക ഇക്കുറി പരിപാടി ഹലോ ഹലോ
ആഹ് അപ്പാ തിലേക്കരല്ലേ കളിക്കാന്
ആഹ് ആഹ് ഓര്പ്പോ കളിക്കാൻ പോയിണ് ഇപ്പള പോയത് പ്പൊ വെയിലൊക്കെ പോയേന്റെ ശേഷം
ഏഹ് ഏഹ് അതിന് അപ്പള് ന്നെ എർങ്ങൊള്ളൂ പ്പൊ ചൂടൊക്കായതോണ്ട് രാവിലൊന്നും എർങ്ങൂലേയ്
ആഹ് രാവിലെ എർങ്ങാന് അയക്കൂല ഞാന് എറങ്ങാനയച്ച പെരും ചൂടല്ലേ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്ന് പെട്ട
വന്ന് പെട്ടാലേ ഹാ അതന്നെ ഇതിലേറെ നല്ല പേടിച് വീട്ടിലിര്ക്കന്നേണ് വൈബ്
മം ഹാ പിന്നെ ഹലോ കേക്ക്ണില്ല
നേരം വീടാ ആഹ് എങ്ങനെണ്ടായിന്നട്ട് സ്കൂള്ത്തെ പരിപാടിയൊക്കെ സ്കൂള്ത്തെ പരിപാടിയൊക്കെ എങ്ങനെണ്ടായിനു?
ആഹ് ഉഷാറേനു നല്ല ഉഷറായിട്ട് കളിച്ചു, ഓര് ഡാൻസിനൊ ണ്ടായി ഡാൻസിന് ഇണ്ടായിനു. രണ്ടാളും ഡാൻസിനേനു.
ഏഹ് അത്ശരി രണ്ടാൾതും ഒരു ദിവസേനി അതോ ഒരാൾ
അല്ല വേറെ വേറെ വേറെ വേറെ ദിവസേനു മൂന്ന് മൂന്നീസ്ത്തെ പരിപാടി കയിക്കാണ്ടേനു
ഏ മൂന്നീസ വെച്ചിട്ടുണ്ടായിഞൊ
ആഹ് അത് എൽ പി കു എൽ പി യു പി വിഭാഗൊ ഒ രണ്ടീസം പിന്നെ എൽ കെ ജി യു കെ ജി വിഭാഗം ഒരീസം ആഹ് ആഹ്
ആഹ് ആ അയ് ശരി അങ്ങനെ അല്ല ഒക്കെപാടെ രുദീസം കൊണ്ട് തീരൂല്ലല്ലോ
തീരൂലയ് കൊറെ മക്കളുള്ളതല്ലേ അവർക്കൊക്കെ കളിക്കണ്ടേ
അയെന്നെ എല്ലാ കുട്ട്യാളും ഇപ്പൊ ചേരും ചെയ്യും ഇപ്പാദ്യത്തെ മാതിരിയല്ല കുട്ട്യാക്കായിനൊക്കെ ഒരു കയ്യണ ഒര തൂക്കൂടെ ഇന്ട്രെസ്‌റ്റ് കൂടിയൊരു ടൈമാണ്
ആ ആ എല്ലാർക്കും ഇപ്പൊ ചേരണം കൂടണം കളിക്കണന്നുല്ലൊരു ചി ചിന്തയിലൂടെ കടന്നു പോണത് മ്മ്
ഞമ്മളെകായിന്നെ ഭയങ്കര മടിയൊക്കെ പിടിച്ചു കളിക്കണോ കൂടുലന്നൊക്കെ പറഞ്ഞന്ന് മിസ്സേ മാഷമാരെ ആ മടിം പേടിം മാഷമാരെ നിർബന്ധ ത്താലെ കൂടിക്കാണ്ട് കൂടിപ്പിച് കൂടിട്ടൊക്കെ മടിയായിട്ട് കളിച്ചലേനി ഇപ്പ അങ്ങനല്ല ഇപ്പൊ കുട്ട്യാള് കുട്ട്യാളെ ഇഷ്ടത്തിന് ഞങ്ങള്ണ്ട്ന്നാ പറയൂ ഒയിക്കാൻ പാടില്ല അയിന്ന്
ഒയിക്കാൻ പാടില്ല അവരെ അവ
ഉം അത്ര ഇഷ് ടാണ് ഇപ്പൊ പഠിപ്പിക്കും വേണ്ട ഇവലത് എങ്ങനെയിനി ഇന്നട്ട് പഠിപ്പിക്കാന്
ഓര് ആ ഓരെ എൽ കെ ജി വിഭാഗം പിന്നെ പഠിപ്പിക്കാൻ പൊറത്ത്ന്ന് വരലാ ചെറിയ കുട്ട്യാളല്ലേ അവരെ പഠപ്പിച്ചെടുക്കണെങ്കിൽ ടീച്ചേഴ്സിന് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും ഓര് ഇന്നാലും ഞമ്മൾ വിചാരിക്കുന്നതിലേറെപ്പുറം ഓല് കളിക്കും ചെയ്യുന്നാല്
ആഹ ആഹ്
പിന്നെ മറ്റോര് പിന്നെ ഓര് തന്നെ പഠിച്ചത് കളിച്ചതാണ് സ്വന്തായിട്ട് പഠിച് ഫോണില് നോക്കിയാണ്ട് സ്വന്തായിട്ട് പഠിച്
അയ് ശരി
ഉഷാറേനി കൊയപ്പൊന്നുല്ല ഇക്കുറിക്കത്തെ പരിപാടിയാ നല്ല ഉഷാറേനി ആഹ് ഞാൻ പോയി ഞാ രാവിലെ പോയി രാത്രി പന്ത്രണ്ട് മണിയായിനു വീട്ട്ക് തിരിച്ചെത്തിയപ്പോ ഉഷാറേനി പരിവാടിയൊക്കെ പരിവാടിയൊക്കെ നമ്മള് വിചാരിച്ചതിലും അപ്പുറം അപ്പറത്തേന് അത്രയും ഉഷാറായി കളിച്ചവര് അവരുടെ കോസ്റ്റ്യൂം ആവട്ടെ ഒക്കെ നല്ല ഭംഗിയുള്ള ഡ്രസ്സേനു
ആഹ ഡ്രെസ്സാങ്ങള് ടുത്ത്ക്ക് യ് നു
ആഹ് ഒക്കെ റെന്റിനെട്ത്തക്കെനു
ഏഹ് അയ് ശരി
ആഹ് ചെറിയ മക്കളതാവുമ്പോ റെന്റിനെടുക്കുമ്പളല്ലേ രസള്ളോ അവര് നമ്മള് ഇടത്തോട്ക്കണ ഡ്രസ്സ്മ്മ കളിച്ച രസം കിട്ടൂലല്ലോ അവർക്ക് അവരുടെത ആ കോസ്റ്റ്യൂമോ അതിതിന അനുസരിച്ചുള്ള മേക്കപ്പും കാര്യങ്ങളൊക്കെ. വരുമ്പോഴാണ് രസം ഉണ്ടാവുക.
ഓല് ഓല് പ്രത്യേക ര സാവോല്ലോന്ന റിയാ.
ആഹ് ആഹ്.
അല്ലെ നമ്മള് കളിപ്പിക്കണമാ
കുട്ട്യാളൊക്കെ അവര് പഠിപ്പിച്ച് എടുക്കനോരു കൈവ് അത് ചില്ലറ കൈവല്ല മാഷുംമാരത്
ആഹ് അതൊക്കെ ഈ പഠിപ്പിക്കണേന്റെ ക്ലാസിലെ എക്സാമും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് അറ്റിങ്ങൾ അത് പഠപ്പിക്കിണേന്റെ ഇടേ കൂടെ ബു ഇ ഇതും പഠിപ്പിച്ചേ കുട്ട്യാളാണെങ്കിൽ അതൊക്കെ പഠിച്ച് എടുക്ണുംണ്ട്
ആഹ് അവർക്കൊക്കേറ്ഞ്ഞാ ഒരു വട്ടം കാട്ടിക്കൊടുത്താൽ തന്നെ അവര് വേം പെട്ടെന്ന് പഠിക്കും
ആഹ് അതന്നെ മറ്റോ മറ്റ വെല്ല്യട്ട്യളത് ഓല് സ്വന്തം പഠിച്ചു ച്ചതാകും ലെ മറ്റോന്റെ ഒക്കെ മറ്റോ
സ്വന്തം പഠിച്ച അവർക്ക് പിന്നെ ഡ്രെസ്സൊക്കെ പിന്നെ സാധാ പാന്റും ടീഷർട്ടും ഏനി ബ്ലാക്കും ബ്ലാകും ഇട്ടാണ്ട്ലേ
ആഹ് അത് ഓല് ഇവിടുന്ന് ഓലെത് ഇട്ത്ത്ക്കാതെ അതും
അത് അല്ലാ അത് ഞമ്മള് വാങ്ങി ഞമ്മള് ഇള്ളത് തന്നെ
അത്‌ ടീഷർട്ട്‌ ഒരേ പോൽക്കത്ത ആയത്കൊണ്ട് പിന്നെ അങ്ങനെ വാങ്ങിക്കാലൊ ലെ
അത് പിന്നെ നമ്മുക്ക് ചെറിയ മക്ക ഓൽക്കന്നെ ഇഷ്ടപ്പെട്ടൊരു കളറല്ലേ ബ്ലാാക്ക്റിയ്ണത് പിന്നെ
ഇണ്ടാവും ആ പാന്റ് ഒക്കെ പാന്റൊക്കെ മുയുവൻ എല്ലാ കുട്ട്യാളെടുത്തും ഇണ്ടാവും
ആഹ് അപ്പൊ അവരങ്ങനെ അന്ന് അതിട്ട് അവട്ന്ന് അങ്ങനേനി ഞങ്ങള്
അത് ശരി ആ ആഹ്
അവരി ഇന്നോടൊന്ന് പറയും ഡാൻസിന് കൂടിട്ട് ഇണ്ട്ട്ടാന്ന് പറയും പക്ഷെ ഇന്നോട് ഇനിക്കിത് കളി ഓര് സ്റ്റേജ്മ്മെ കളിക്കുന്നത് വരെ ഇനിക് ഒരു വട്ടം പോലും വീട്ടിൽന്ന് കളിച്ച് കാണിച്ചു തന്നിട്ടില്ല ഞാൻ കരുതി അവര് കൂ ആഹ് അതിലൊന്നും പറഞ്ഞട്ട അപ്പൊ ഞാൻ കരുതി അവര് പഠിച്ചിട്ടുണ്ടാവ അവന് വെറുതെ പറയാ കർതി പക്ഷേ സ്റ്റേജ്മെല് കേറി കളിച്ചപ്പളാണ് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടത് ഇജ്ജി ഇത്രയും പഠിച്ചീനോ ചോയ്ച്ച് ഞാൻ ഓനോട്‌
അതൊക്കെ അയിന് അത്രയും ഓലുഷറായി പഠിപ്പിക്ക ഞമ്മക്ക് പഠിപ്പിക്കണ്ട പിന്നെ ഓലെ പഠിപ്പും ഞമ്മളെ പഠിപ്പും കൂടി ആവുമ്പോ മൊത്തത്തിൽ ഒന്ന് അലങ്കോലാവേ അതാണ് അമ്മക്ക് പഠിപ്പിക്കണ്ടാറ്ഞ്ഞ് ആ അത് അതിനോട് ടീച്ചേഴ്സ് പഠിപ്പിക്കുമ്പോ അയിന്റേതായിട്ട് പഠിപ്പിക്കും ണ്ടാവും അപ്പൊ ഞമ്മള് പഠിപ്പിക്കുമ്പോ ആരു ഇത് കിട്ടൂല അതോണ്ടാണ് ഞമ്മള് പഠിപ്പിക്കണ്ട പഠിപ്പിക്കണ്ടർഞ്ഞ്
ആഹ് ഇപ്പ അത് നല്ല രസേനു സംഭവൊക്കെ പിന്നെ ഫുഡും കാര്യ ങ്ങളോക്കെ ഉച്ചത്തേക്കും അവിടെണ്ടായിനു രാത്രിത്തേക്കും അവിടെ ഉണ്ടായിനു
ആഹ് രാവിലെ പോയിണ്ടാവുംല്ലേ ഇങ്ങള്
ആഹ് രാവിലെ പോയിനി
ഏഹ് രസാണല്ലോ അത് ഇപ്പത്തെ കുട്ട്യാള അത് ത്തെ കുട്ട്യാളെ മാതിരിയല്ല നല്ലോം കളിക്കുവേ ഇപ്പൊ റീൽസ് കണ്ട് ഫോണിൽ ഇത് കണ്ടിട്ട് കുട്ടി കുട്ട്യാക്ക് ഫോണില് കണ്ട് ശീലായിട്ടേ എത് സ്റ്റെപ്പും കുട്ട്യാക്കറിയും ഏതൊരു പാട്ടിട്ടാലും കുട്ട്യാക്ക് അയിന്റെ സ്റ്റെപ്പ് നന്നായിട്ട് അറിയല്ലൊ ഇപ്പോ പണ്ടത്തെ കുട്ട്യാളെ പോലെ ഒന്നുംല്ല പണ്ടത്തെ സ്റ്റെപ്പും ഇപ്പല്ല്യ ഡാൻസിന്റെ സ്റ്റെപ്പുകളൊന്നും ഇപ്പ ഇല്ല്യാണും
ഇപ്പൊക്കെ ആ പാട്ടിനനുസരിച്ച് സ്റ്റെപ്പുകളാണ്
ആഹ സ്റ്റെപ്കളാണ്
ബോയ്സും ഗേൾസും ഇപ്പം കളിക്കാണേലൊക്കെ അങ്ങനെ തന്നെയാണ് ഓരിക്ക് അതിലൊരു ന ഒരു കൊറതല്ല നല്ല കൂളായി കളിക്കും ഗേൾസ് ആണ എഴതിക്കാണ്ടില്ല മടിയോ അങ്ങനെയൊന്നും ഇല്ലല്ലോ അപ്പൊ
ഇതന്നെപ്പോ
ആഹ്
ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല
സംഭവം നല്ല രസുണ്ട്
ആഹ് ന രസമാണ്ക്ക ചെറിയ ചെറിയ കു- കുട്ടിയാളും ഒരേ മാദ്യകത്ത് ഡ്രസ്സ്ട്ട് കളിച്ച കാണുമ്പ നല്ല ഭംഗിയാണല്ലോ
ആ അതേക്ക്പറ്റിയ മേക്കപ്പും കാര്യങ്ങളും അതും വരും മേക്കപ്പ് ചെയ്യാനൊക്കെ ആളപ്പ ഏൽപ്പിക്കലല്ലേ ടീച്ചസ് ആളപ്പ അങ്ങനെ ചെയ്ത് കൊടുക്കലില്ലല്ലോ
ആഹ് ആഹ്
നല്ല രസയാനി സംഭവം ഒക്കെ ഒരു നമ്മളെ ഷാറായി കളിക്കണണ്ട് ഓരിന്നല്ല എല്ലാ മക്കളും നല്ലാ മക്കളും നല്ല ഉശാറായി കളിക്കണ്ട് എല്ല ഭംഗിയാണ് ഓരോ ഡാൻസ് കാണാം പഞ്ചാബി ഡാൻസ് അതേമാതി കുറെ പേരുകളൊക്കെ ഉണ്ട് ആ പേരിലൊക്കെ അതക്കെ ക്കെ ഡാൻസുകളും ആഹ്
നാ പിന്നെ ഇതേ മാരിയാേ അംഗൻവാടി ത്തെപരിപാടിക്കേ
ആഹ് ആഹ്
എന്നിട്ട് ഏറ രാവിലെ പോയി രാവിലെ ഉച്ചക്കല്ല ഭക്ഷണം വൈകുന്നേരം പായസം അങ്ങനെ എന്തൊക്കെയ അതുണ്ട് രാത്രികാലത്തെ ഭക്ഷണം ആറര ഏഴ്മണി ആയുമ്പോ രാത്രിക്കകത്തെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് വെൽത് അങ്കൻവാടി കുട്ടികൾത് സ്കൂൾവെച്ച് വിട്ടേനി
ആയ് ശരി ആഹ് ആഹ്
ഉം രണ്ട് സ്കൂളിൽ വെച്ചിട്ട കഴഞ്ഞ അപ്പൊ ഒന്ന് രാവിലെ ഒരു സ്കൂളത്തക്കിയള അതൊക്കെതൊക്കെ കഴഞ്ഞ പോ ഒരു ഭാഗം നോക്ക നല്ല മെച്ചു ആണ്
ആഹ് ആഹ്
ഉം
ഏതപ്പമാക്ക നമ്മള് കുടിച്ചി പോലെന്നുംല്ല പഷാറാണ് എല്ലാം അങ്ങോട്ഷാറാണ ഇപ്പ സ്കൂൾ തന്നെ മെച്ചപ്പെട്ട് മെച്ചപ്പെട്ട് ഇങ്ങനെ മെച്ചം കൂടി കൂടി വരില്ലേ ടീച്ചേഴസ് ആയാലും കുട്ടികൾക്ക ഇപ്പ ഇ ക്ലാസ് റൂമന്ന് ടീ മിസ്സും മക്കൾ തന്നെ ഡാൻസ് കളിക്കുന്നുണ്ട്
ഡാൻസ്ണ് അതാണ് ഒന്നാമത് ഫോൺസിൽ ഫോണില് റീൽസ് ആയിട്ടും അതങ്ങനെ വീഡിയൽ ഫോണിൽ ടീച്ചേഴ്സും കൂടി എടുക്കല്ലേ ഇപ്പൊ എന്റെ മ മക്കള് ക ഇഞ്ഞഞ് പോലെ ഇതൊക്കെ സ്റ്റാ സ് ഒക്കെ നോക്കി എന്റെ മക്കള് കണ്ടേ കാണ്ട്
ആഹ് ആഹ് ഞാനുംന്റെ മ മക്കളോ ഞാനൻന്റെ കുട്ടികളോ അനൊക്കെയാണ് ടീച്ചേസ് തന്നെ
ആഹ് അങ്ങനെ
ടീച്ചേഴ്സും മ എത്തന്ന് തന്നെ അവരിങ്ങനെ ചെറിയ പിഞ്ചു മക്കള മാതിരി ടീച്ചേഴ്സ് മേത്ത്ങ്ങനെഇരുന്നോണ്ട് ഉമ്മ ടീച്ചർങ്ങനെ തോളിലൂടെ കൈ വെച്ച് കൊണ്ടും ഒരു ഫ്രണ്ട്ലി ആയിക്കാണ്ടാണ് ടീച്ചർമാരായിട്ട് തന്നെ കുട്ടികള് ഞമ്മക്കൊക്കെ ഭയങ്കര പേടിയനി
ആഹ പേടി ആ ടീച്ചെ അയ്ന് അങ്ങനേനി ഇപ്പ അങ്ങനെന്നുംല്ലേഹ് അപ്പൊ ഇല്ല ഓ ഓലും ആ കളിന്റെ മാതിരിയാ ട്ടാ അങ്ങനെതെന്നെ നല്ലോ കളിക്കാൻ പഠിക്ക്ണ ഇപ്പൊ
ആഹ അവർക്ക് സപ്പോട്ടാണ് എല്ലാത്തിനും
ആഹ്‌ കളിക്കാനും കളിപ്പിക്കാനും അങ്ങെന്ത്തെ മടിം കാര്യങ്ങളൊന്നും ടീച്ചേഴ്സിനുല്ല കുട്ട്യേൾക്ക് കളി ക്കാനുല്ല്യാ
ആഹ്‌ ഏതാ നല്ല ഭംഗി നല്ലെ ഭംഗിയാന്ന് നല്ലെ ഉഷാറായിട്ടന്നെ കൾച്ചേ
ഏഹ് ‌ഹേഹ് അത് കാ കാണാന് നല്ലെ രസണ്ട് ചെറീ കു കുട്ട്യേളല്ലേ ചാടികളിക്ക്ണ കാണാ നല്ലെ രസാണ് തെറ്റ്യാലും അതൊരു രസ
രസാണ് ആ ഇപ്പം കരച്ചിലൂല്ലല്ലോ മക്കളൊന്നും
ആഹ്‌ പിന്നെൻ
പിന്നെൻന്താണ്ട് ഇന്ന അയിക്കോട്ടന്നാ
ഇന്ന നല്ലേ ആഹ് ഇന്നയികോട്ടെന്ന ശെരിന്ന